ആഹ്
ഹലോ എവിടെയാണ് ഇവിടെ നാട്ടിലൊന്നുല്ലേ
ആഹ് എന്താ വർത്താനം
ഒക്കെ നല്ല വർത്താന സുഖം സ്കൂൾ പൂട്ടീട്ട് പോയിട്ടൊന്നുല്ലേ
ഏഹ്
സ്കൂൾ ഊട്ടി പോയിട്ടൊന്നും ഇല്ലെഴ്ച
ഇല്ല പോയിറ്റില്ല
മദ്രസ്ണ്ട് കുട്ടിയക്ക് സ്കൂള്ണ്ടയ്
ആഹ് ആഹ് ആഹ് സ്കൂളോക്കണ്ടെ
ആശരി ഇസ്കൊള് കഴിഞ്ഞ മാസം കഴിഞ്ഞോ
ആഹ് ബസ് വരും ആ അതെലൊക്കെ ങ്ങനെ വരും
നടക്കാള്ള ദൂര ഒന്നല്ലല്ലേ
എല്ലല്ല അങ്ങോത്തെ ദൂരന്നല്ല പോയിട്ട് അങ്ങനെ എന്താ കൊറച്ചി ലോങ്ങാണ്
ആഹ് അപ്പൊ ബസ്സെങ്ങനെ വീട്ട്ന്റെ അടുത്ക്കുടെ വരോ അല്ല അങ്ങാടിക്കെത്തിച്ചെ
ആ വീടിന്റെ അയ്ൽ വര്ണത് ണ്ട് പിന്നെ രണ്ട് ബസ്സില് കേറാ പിന്നെ കൊറച്ച് ലേറ്റ് ആയ പിന്നെ അപ്പുറം പോണം
ആഹ് അത് ശരി റോട്ട് ആഹ് മുന്നുകൂടെ വരൂല
ആഹ് ഇല്ല ഇല്ല ഇങ്ങള് ആഹ് ആഹ് എന്താ പറയാ കേരളത്തിന് പൊ റത്തൊക്ക യാത്ര ചെയ്താണോ
ഹലോ
ആഹ് കേരളത്തിനും കേരളത്തിന്റെ പുറത്ത് പോയി യാത്ര ചെയ്യുന്നു ഇപ്പ കേരളത്തിന്റെ ഉള്ളിലോ
ഇല്ല പൊറത്ക് പോയിറ്റില്ല
പൊറ ഉള്ളിലുള്ള യാത്രകളായിരുന്നലേ അയ് ശരി കുറെേ സ്ഥലം പോയീണോ
ആഹ് കൊറച്ചൊക്കെ ങ്ങനൊക്കെ വെല്ലാന്ന് പോയിട്ടില്ല കൊറച്ചൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലൊക്കെ ഓ ട്രയൽ പോയിക്കുന്നു
ട്രെയിൻ യാത്രയനെ കുറച്ച് എന്താ അഭിപ്രായം ഞാൻ ഇത് വരെ ട്രെയിനില് പോയില്ല
പോയിട്ടില്ല ഉമ് ട്രെയിനൊക്കെ നല്ല സൂപ്പറാണ് യാത്ര ചെയ്യാൻ നല്ല സുഖാണ് ഉമ് ഞമ്മള ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാല് ഒരു വീട്ടിലിരുന്ന് ഇങ്ങനെ നമ്മളൊരു റൂമിലിരുന്ന് സംസാരിച്ച് പോണമായിക്ക നമ്മക്കെ ല്ല കാഴ്ചകളും കണ്ട്
ക്ക് ണ്ടാവോ
ഓഹ് തിരക്കൊക്കെണ്ടാവും ചെല സമയത്ത് തിരക്ക് കുറവ് പറയാൻ പറ്റൂല ഫുൾ തെരക്കന്നെ ആവും ചിലപ്പ നമുക്ക് സീറ്റ് ഇട്ടൂല അല്ലെങ്കി റിസർവേഷൻ ചെയ്തൊക്കെ പോകണം ലോങ് ഒക്കെ പോകവാണെങ്കില് ആഹ് കൊറച്ചൊക്കെ ദൂരത്തക്കൊക്കെ ഇട നമ്മുക്ക് ആ സീറ്റ് ലോക്കലൊക്കെ പോയാ മതി നല്ല രസാണ് നമ്മളെല്ലാരും ഫാമിലി മൊത്തം പോകുമ്പോ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇങ്ങനെ എന്തെങ്കിലൊക്കെ തിന്നും കാഴ്ച കണ്ട പിന്നെങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ നല്ല രസ അങ്ങ പോണൊന്നും അറിയില്ല അതിലിരുന്നാലേ വേറെ വേറെ പിന്നെ പോ വണ്ടി പോണണ്ടാലും നല്ല സ്പീഡേക്കാരും
നമ്മൾ ഇരിക്കുന്ന വണ്ടി കണ്ടാലും ട്രെയിൻ കണ്ടാലോ പോണണ്ടോ നെന്നെ അറിയില്ല ഒരെൾക്കങ്ങനെ ചെറുന്നനെ ഒരെൾക്കം അങ്ങനെ ഉണ്ടാവണം
അതില് കേറുമ്പോ സ്പീഡ് ഉണ്ടാവേരിക്കും ല്ലേ
അതിന് സ്പീഡ് പറഞ്ഞ നല്ല സ്പീഡേക്കാരും പക്ഷെ നമ്മക്ക് അങ്ങനെ സ്പീഡായിട്ട് അറിയൊന്നു നല്ല സ്പീഡ് കൂടുമ്പോ ഒരു നല്ലോണം ഇങ്ങനെ ഇളക്കം ഇങ്ങനെ ഉണ്ടാവുന്നുള്ളൂ അല്ലാത്ത ഇതൊന്ന് നമുക്ക് അറിയാൻ പറ്റു അ ഇങ്ങനെ ഒരു കുലുങ്ങി കുലുങ്ങിയിട്ടൊ ഒരു ഇത് പോക്ക് ഇങ്ങനെ പോണണ്ട് അപ്പൊ നല്ല സ് സ്പ്ഡിലേക്കാണ് പോണ് പക്ഷെ ഇരിക്കണോൽക്ക് നല്ല എത്ര സ്പീഡില പോണ അറിയാൻ പറ്റൂല മറ്റുള്ള ട്രെയിനിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റുള്ള ട്രെയിൻ പോകുമ്പോൾ ആ ട്രെയിന് പോണേന്റെ സ്പീഡ് ഒക്കെ ഏതാണ്ട് ഒരേ അത്ര പോക്കാ പോവാ ആഹ് ഒറ്റ പോക്കങ്ക്ട് പോയാ അത്ര നീളത്തിൽ ട്രെയിൻ നമ്മള് ഒറ്റ പോക്കങ്ങട് പോയി കഴിഞ്ഞാൽ അതിന് അറ്റ പിന്നെ നമ്മള് കാണൂല അതെ അ ത്രയും സ്പീഡിലാണ് പോണത് നല്ല നീളള്ള സാനല്ലേ നല്ല നല്ല സ്പീഡ് ഉണ്ടാവലേ അതിന് പക്ഷെ ആ ആ സ്പീഡ് നമ്മള് ഇരിക്കണ ട്രെയിനിലുണ്ടാവും പക്ഷെ നമ്മക്ക് അത് അറിയാൻ കയൂല്ല അത്ര ഇണ്ടാവോനിളളത് നമ്മക്ക് പിന്നെ ചെറുന്നനെ സ്പീഡല്ലോ പറഞ്ഞങ്ങനെ കുറച്ച് കട കട സൗണ്ട് ഇങ്ങനെ ഒരു അപ്പോക്കെന്നെ തോനൊള്ളൂ
നല്ലതന്നെ
അല്ലാ ഉം വല്ലാതെ തോന്നൂല
ഉം ഉം
ഏഹ് അപ്പൊ അവിടെ പോയിട്ടില്ലല്ലേ നിങ്ങള്
ഇല്ലാ പോയില്ല പോണന്ന്ണ്ട് ഇക്ക് പക്ഷെ പോ ഇപ്പ പിന്നെങ്ങനെ പേടിയാണ് കാരണം തിരക്കുണ്ടാവുംന് സീറ്റല്ല അവിടെതെല്ലാം എങ്ങനെ അറിയില്ല പോവാനക്കെ ആഗ്രഹണ്ട്
അവിടെ പോണേ കൊഴപ്പൊന്നുമില്ല ഒക്കെ അല്ല എല്ലാരും അല്ല ആൾക്ക കറി ഉണ്ടാവുള്ളൂ നമ്മക്ക് യാത്രക്കാരൊന്നും പൊടിച്ചൊന്നും വേണ്ട പിന്നെ ഓരോരുത്തർ പലതും പറയും
ഫുഡ് അയ്ലന്നെ വരും സ്റ്റോപ്പുകളിൽ വലിയ സ്റ്റോപ്പുകളിൽ ലോങ്ങായിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിർത്തുന്ന സ്റ്റോപ്പ് ഉണ്ടാവല്ലോ അങ്ങനത്തെ സ്‌റ്റോപ്പൊന്ന് വേണം പിന്നെ ഫുഡ് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്ക അല്ലെങ്കില് നമ്മക്ക് കൊണ്ടുപോകുന്ന ഒന്നും തിന്നും ചെയ്യാം പക്ഷെ കക്ക അ മൂത്ത കക്കാാനല്ല എല്ലാ സൗകര്യം ഉണ്ടാവും
ടോയ്ലറ്റ് വരെ അകത്ത് ഉണ്ടാവൂലെ എവിടെ
ഒക്കണ്ടാ ഒ ക്കണ്ടോ അപ്പൊ അങ്ങനെ ആട്ടി മതി
അ യാത്ര പ്പെ രസാണ്ല്ലേ അ പിന്നെ രാത്രിക്കെ നമ്മളിങ്ങനെ ടിക്ക് ക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കലതന്തോ ബുക്ക് ചെയ്യാണോ സ്ലീപ്പറില് സ്ലീപ്പറൽ സ്ലീപ്പർ കോച്ചിലെങ്ങനെയാ കടന്നു പോണത്
അതോ അതാദ്യം ബുക്കെയ്യണം ഇപ്പൊന്നും കിട്ടൂല്ല അങ്ങനെ കിട്ടൊന്നില്ല നാളെ പോണേക്ക് ന്ന് ട്ടൂലാ ഒരു മാസം മുന്നേ രണ്ടാസം മുന്നേ ഒക്കെ ബാക്കെയ്ത് വെക്കണം ആഹ് അല്ലപ്പം വെച്ചൊന്നും കിട്ടൂല ഉം അത് നമ്മള് കല്ല്യാണോ വിസയെന്തേലും പിന്നെ മ മർണങ്ങൾക്കല്ലെ പെട്ടെ ളെന്നെ ഇണ്ടാവുള്ളൂ കല്യാണങ്ങളൊക്കെ ഡേറ്റ് കണ്ടക്കല്ലോ അപ്പൊ പിന്നെ നമ്മള് ബുക്ക് ചെയ്ത് കാണ്ട് പോയാ മതി. മറ്റേ ദിങ്ങൻത്തെന്നും പോകാൻ പറ്റ റ്റൂല
ആഹ് ശരി മെട്രോ ഇതും തമ്മിലുള്ള മറ്റെന്താണ് ഇപ്പ മെട്രോ ഇതിലും പോണതാ -
മെട്രോലർഞ്ഞ അത് കർണ്ടിനല്ലേ മെട്രോ
ആഹ്
രണ്ടു ഒരേ പോലെക്കേന്നെണ് പിന്ന മെട്രോലാവുമ്പോ പൈസ പിന്നിം കൂടും സൗകര്യത്തിനൻസരിച്ച് ടൗണൊക്കക്കാവുമ്പോള് ആഹ് അപ്പം
ആഹ് അങ്ങനെണ്ട് ലേ
ഉം അങ്ങനൊക്കെ പക്ഷെ സംഭവ
മെട്രോലേന് ഞാൻ പോയിനേ. മെട്രോലർഞ്ഞാല് മറ്റ് സാധാ ട്രെയിൻൽ പോയിണ്ട്. നോർമൽ ആയിട്ട്ള്ള ട്രയിൻൽ പോയിട്ടില്ല പക്ഷേ മെട്രോൽ ട്രെയിൻ ഞാനിങ്ങനെ യാത്രെയ്ത സമയത്തന്നെ കേറിക്ക്ണ്. അയിൽ ഏസിം കാര്യങ്ങളും അതേപോലെന്നെ ഒക്കെങ്ങനെ ആഹ് ഓരോ ബോഗീസ് ആയിട്ടല്ലല്ലോ നേരെ അങ്ങനെയല്ലേ പോണത്
ആഹ് ഒപ്പായ രസാ സംഭവം എല്ലാരും കൂടി പോവുമ്പോ രസാണ്
ആഹ്
ആ പിന്നെ എല്ലരുംർന്ന് ഒന്നിച്ചിർന്ന് കഥർഞ്ഞിങ്ങനെ പോകാൻ സുഖാണ് ബസ്സിലാവുമ്പോളാ ഇങ്ങനെ രണ്ട് ഒരു സീറ്റ് രണ്ടാളോ അല്ലെ മൂന്നാളല്ലേ കസ്റ്റിച്ചിരിക്കുള്ളൂ
ഉം ഉം ഇപ്പ പിന്നെ പ്രിയദർശിനിയൊക്കെ വന്ന്‌ക്കണല്ലോ കെ എസ് ആർ ടി സി ഫ്രിയായിട്ട്
കുടുംബസ്രീന്ന് പോണന്നൊക്കെ പറിണ്ട് പക്ഷെ ഇതരെ ആരും ഒരുങ്ങിട്ടില്ല
ആഹ് ആഹ് അങ്ങനെ പോവാലേ ഫ്രണ്ട്സ ളായിട്ടൊക്കെ പോവാലോ
പോവാനുള്ള ഇതൊക്കെണ്ട് പക്ഷെ അയ്ക്ക്പോ പോകാൻ പോണം പോണം പറിമ്പോത്തനി അത് നിക്കും ചെയ്യും
ആഹ് പിന്നെ ഒന്നാമത് മഴന്റെ സീസൺ അങ്ങനെ പോവാന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയാ മൂന്നാറോ അല്ലെങ്കി പിന്നെ വാഗമണ് അങ്ങനൊക്കെ പോണം
ഉം
അല്ലെ ഊട്ടി വാഗമണ്ണൊക്കെ പോണം അനെ പോവാണെങ്കില്
ഉം
അപ്പൊ നല്ല രസേർക്കും പോവാൻ വേണ്ടീട്ട് അങ്ങനെ പോണം എന്നാല് കൊറെ കാര്യങ്ങള് കാണാനും അയ്ല് പൈസ കൊടുക്കണ്ടല്ലോ
ഉം ഉം അത് സരിയാ ആഹ് അത് ഇങ്ങളൊക്കെ പോയിനോ
കെ എസ് ആർ ടി സി ഞാന് പോയതായിട്ടൊരു ഓർമ്മ ഇല്ല ചെറുപ്പത്തിൽ പോയോന്ന് എനിക്ക് അറിയില്ല എന്റെ ഓർമ്മയില് ഞാൻ കെ എസ് ആർ ടി സി കയറിയിട്ടില്ലാന്നാ തോന്നുന്നെ
ഞാനിപ്പൊ കേറിയാമതിയല്ലോ
ആന്നെ ഇപ്പൊ കേറിയ മതില്ലോ ഇനി പ്രിയദർശിനിയില് കേറാലോ അതാവുമ്പം പൈസ കൊടുക്കണ്ട
ആ
അങ്ങനുണ്ടോ
പോവല് ണ്ടെകുലെ
ആ ആ ഞങ്ങളാരും പോയി
ആ
അപ്പം അങ്ങനെ അറിയാം
ആ
പിന്നേ
എങ്ങനേ ഓ ഹോട്ടലികേറിയിട്ട്
അവിടുന്ന് അങ്ങനെ ആ കുറേ ലോങ്ഗിലോ അതോ കുറച്ച് സ്ഥലങ്ങളേയുള്ളോ
എന്ത് ബോ ബോട്ടോ ബോട്ട് ആ ബോട്ട് ഞങ്ങള് ഞങ്ങടെ ഫാമിലി മൊത്തം അങ്ങനെ എല്ലാരും കൂടെ ഒന്ന് പോകും പോയത് ഉം
ആ ശരി ഉം ഉം
അതൊക്കെ പോകും ബോട്ടിലൊക്കെ പോകും ആ വലിയ ബോട്ടിൽ ചെറിയ ബോട്ടിൽ ഹൗസ് ബോട്ടില് ഉം ചെറിയ ബോട്ടിലൊക്കെ
വലിയ ബോട്ടാണോ ചെറുതോ
വലുതിലും ചെറുതിലൊക്കെ പോയിന് ടൂറ് പോവുമ്പോ
ആ ശരി. അതെങ്ങനെ നല്ല സ്പീഡ് ഉണ്ടോ സ്പീഡ് ബോട്ട് അങ്ങനെ
സ്പീഡ് ബോട്ട് ഉണ്ട്. നല്ല സ്പീഡ് ബോട്ട്
ആ ആഹ ശരി. അങ്ങനെയാണല്ലേ ആ ആ. അഹ
നല്ല സുഖം.
പിന്നെ എന്താവേണ്ടേ എന്തെ നാളെത്തെ എന്താ സ്പെഷ്യല് മോർണിങ്ങില്
നാളെ നാളെ വെള്ളപ്പം.
ആണോ കറി എന്താ ഉണ്ടാക്കണെ അയിക്ക്
ഗ്രീ ഗ്രീൻപീസ്. ഉണ്ടാക്കും ഗ്രീൻപീസ്.
ആ ഹ അതെങ്ങനെ ഗ്രേവി ആക്കൽ അതോ കുറുമെ
അത് കുറുമക്കും.
ആ ശരി. കുറുമ നല്ല ടേസ്റ്റ് ഉണ്ടാവോ വെച്ചാല് ആ അ ഞങ്ങൾ കുറുമ ഉണ്ടാക്കിയിട്ടില്ല അതൊണ്ട് അറില.
ആ ഉ ഇണ്ടാവ
ആ അഹ് ശരി അങ്ങനല്ലേ. കുറു കൊറേ ഉണ്ടാക്കണോ അതോ കൊറച്ചേയുണ്ടാക്കല്
അ അങ്ങന്ല്ല. കൊറേ ഉണ്ടാക്കിച്ചാ അ നേരത്ത് രസംണ്ട. ഞാൻ പിന്നെ കൊർച്ച് ഉണ്ടാകാലോള്ളൂ.
ആ ആവശ്യത്തിന് അങ്ങനെ ഉണ്ടാക്കുവോളല്ലേ ആ
അതങ്ങനെ ഫ്രിഡ്ജി വെച്ച് വെച്ച് അത് കടു വറുത്തു കഴിയുമ്പോ
ഉം ശെരി ഉം. ഇന്നാ പിന്നെ എൻന്ത്ന്നാ ഉം.